ഹലോ ഹലോ ഹ. നല്ല വർത്താനം
കൊറേ ദിവസാലോ കണ്ടിട്ട്
ഏ
അവിടെ ആരൊക്കെയാ ഒള്ളത്
നമ്മടെ അമ്മിപ്പി ഒക്കെ ഒണ്ട് എല്ലാരും ഹങ്ങളാരുണ്ട് രണ്ട് എനിക്ക് രണ്ട് കുട്ടികളാ അനക്ക് എത്ര കുട്ടികളാ
എനിക്ക് മൂന്നാള്
ഉം
മദ്രസല്ലേ ഏ നോമ്പോർക്കല്ലക്കെ കഴിഞ്ഞോ ആ നോമ്പൊക്കെ ഇണ്ടായിരുന്നു നോമ്പ് തെറന്നിട്ടേള്ളു ഇപ്പൊ നിങ്ങക്കിണ്ടായിരുന്നില്ലേ
ഏ ഇണ്ടായിന്ന് ഞാന് കഴക്കാൻ വേണ്ടി പോവ അപ്പൊ അപ്പളേ പറഞ്ഞു മോന് പറഞ്ഞ്
അയി ശരി
ഉം ഞാൻ വിചാരിച്ച് കോള് കഴിഞ്ഞിട്ട് ഇനി തിന്നാന്ന്
അയ്യോ വിളിച്ചത് പറ്റിയോ എത്ര നേരായി ഒമ്പത് മണി കഴിഞ്ഞത് വരെ നോമ്പ് അങ്ങ് ഒന്നും കഴിച്ചില്ല
ഞാൻ പിന്നെ കൊറച്ച് ഏ നോമ്പ് മറന്നിക്കണ് പക്ഷെ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല
ക്ഷണം കഴിച്ചിണ്ടായിരിന്നില്ല എന്താ സ്പെഷ്യല്ണ്ടാക്കിഇരിക്കണേ
ഞാൻ പത്തിരി
പത്തിരില്ലേ ആ ആ ഞങ്ങളിവടെ ആ പത്തിരിയിണ്ട് ചിക്കൻ ബിരിയാണിണ്ട് മുട്ട കറി ഉണ്ടാക്കിക്കോണ് പത്തിരിക്ക് എന്റെ ഉപ്പാക്ക് ബാക്കി ചിക്കൻ എന്തൊന്നും ഇപ്പ കൂട്ടില്ല ആ ഇപ്പൊ അധികം കുട്ടിയന്ന ഇപ്പ ഇല്ലാത്ത കാരണം കൂ ട്ടല് ഒഴിവാക്കി അപ്പൊ മ് അപ്പൊ അതൊന്നും കൊടുത്താ തിന്നൂലേ ബിരിയാണി മണം കേട്ടാ വെയ്യ അപ്പൊ ഇപ്പാക്ക് പത്തിരിയും കൊറച്ച് പത്തിരി ഉണ്ടാക്കിന്ന് ചോറല്ലേ എളുപ്പ എല്ലാരും പവിടെ കുടിക്കയാണ് ഞങ്ങളിവിടെ മൂന്ന് പെൺകുട്ടികളും അവരെ കുട്ടികളും രണ്ടാങ്ങളാരും ഇപ്പിമ്മി ഒക്കെ ഇണ്ട് അപ്പൊ ഒരു പത്ത് പതിനഞ്ചാളിണ്ടാകും ഇവടെ അപ്പൊ അവർക്കൊക്കെ പാട പത്താ പത്തിരി ഇണ്ടാക്കാ നിന്നാ നടക്കണ കാര്യല്ല അപ്പൊ എളുപ്പല്ലേ ചോറൊക്കെ കണ്ട് വെച്ചാല് ഷടെ പത്തിക്ക അല്ല വിരുന്ന് വന്നതാണേ
ആ ശരി ആ
ഇന്ന് വന്നതാണ് മദ്രസ ഇല്ലല്ലോ നിങ്ങള് വിരുന്ന് പോയില്ലേ ആ മൊഹറം പത്തിന് ലീവ് കിട്ടിയ രണ്ട് ദിവസത്തെ നാളെ പോവും നാളെ ആ വപ്പത്ത ഏ നാളെ ആ നാളെ വെള്ളിയാഴ്ച ആയതൊണ്ട് ഒറം പത്ത് വ്യാഴം വെള്ളിയായതോടെ ലീവ് കൊറഞ്ഞിട്ടേ ഇതെ ആകെ മദ്രസ മദ്രസലീവ് അല്ല ഇന്നലെ വന്നു മദ്രാസ വിട്ടപ്പോ രാവിലെ പോന്നു ഇവിടുന്ന് സ്കൂൾക്ക് പോകവാൻ സുഖാണ് ഞങ്ങളെ വീടിന്റെ മെർത്ത്ന്ന്ന്നെ ബസ്സുണ്ട് അപ്പൊ സ്കൂൾക്ക് ആ സ്കൂൾക്ക് പറഞ്ഞ ബുദ്ധിമുട്ടില്ല അവിടന്നാണ് സ്കൂൾക്ക നടന്ന കൊണ്ടാക്കണം നടന്ന കൊണ്ടുവരുന്നൊക്കെ വേണ്ടത് ഇവിടന്ന് ഇ മരത്തുനിന്ന് ബസ്സ് കയറ്റിവിടാ ആ അവിടന്നാ എപ്പ ഒരു പത്ത് മിന്റിന്റെ ഉള്ളിലള്ളോ നടക്കാന് പട്ടാമ്പി ആ നിങ്ങൾ എവിടെ തിരൂരണല്ലേ അവിടെ ഫോണൊക്കെ മെടി ക്കാൻ അവിടെ വില കുറവിനു കിട്ടലോ അവിടെ പറയാ ഇവിടന്നൊക്കെ ആ ഇവിടന്ന്ക്കെ ഒക്കെ ഞങ്ങള് നേരാക്കാനും ഇതൊക്കെ അങ്ങടാ വര തതിരുരുക്ക് വരും ഫോൺ പേടിക്കാനൊക്കെ
ആ മാർക്കറ്റിനുള്ളക്കെ തിരൂര് പോറി മാർക്കറ്റിന്റെള്ളേക്ക് ഉ അല്ലേ അവിടക്ക് തോന്നക്കെ ഒരുപാട് ആൾക്കാര് വരല്ലുണ്ട് ആ ഭാത്ത്
ആ വരലണ്ട് വരും അവിടെ വില സ കുറവ് കുറച്ച് വില കുറവ് കിട്ടുവല്ല ആ അയിനായിട്ട് വരലിയാണ്
ആ
ഞങ്ങളോട് ഫോണും ടാബോക്കെ നേരെ കേടന്നാലൊക്കെ നേരെ കങ്ങടാ വന്നിരുന്നത് ഇവിടെ ആയിരത്തി എണ്ണൂർ ഒക്കെ വേണ്ടത് അവിടെ ആയിര ഉറുപ്യക്ക്
ആ നന്നാക്കി തരൂ ആ നന്നാക്കി കിട്ടു ആ ഭാത്തക്ക് ആ നല്ലതാണ് നന്നാക്കാനൊക്കെ
പിന്നെ എന്താണ് വീട്ടില് വിശേഷങ്ങളൊക്കെ മഴ ഉണ്ടോ അവിടെ
മഴ ഉണ്ടായിരുന്നേ പോയതാണ് ആ കൊറച്ചു നേരം ചാറിപ്പോയി പിന്നെ ചെറുങ്ങനെ ഒരു കാറ്റും ഉണ്ടായിരുന്നു ലില്ല നോമ്പറക്കണ ആ ടൈം മാ
ആഹ് ഇവിടെ ഇപ്പ കൊറച്ചു നല്ല പുതുമഴ പെയ്തു കൊറച്ച് നേരം പത്ത് മിനിറ്റ് അയിട്ട് ഇണ്ടായിള്ളു പക്ഷെ നല്ല മഴ നിങ്ങളെ മാപ്പിളക്ക എന്താ ജോലി
ഏ മെഡിക്കൽ റഫ് ആണ്
എന്ത്
മെഡിക്കല് റബ് ഇംഗ്ലീഷ് മരുന്ന്
ആ അതിന്റെ ആണല്ലേ നിങ്ങൾ എത്ര വെരെ പഠിച്ചതാ
ഞാൻ ഞാന് അങ്ങനെ പഠിച്ചിട്ടില്ല കൂടുതൽ പഠിച്ചിട്ടില്ല ഞാന് ഒരുപ്പോ പ്ലസ് ടു വരെ പോയിട്ടുള്ളു
അത്രേനേ ഞാനും പോയിട്ടുള്ളു പ്ലസ് ടു വരെനെ പഠിച്ചി റ്റുള്ളൂ
അഹ്
അത് കഴിഞ്ഞപ്പോ പിന്നെ കല്യാണക്കായി കുറച്ച് കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോയി മുഴുവൻ ഇല്ല ഇല്ല ടപ്പ്റൈറ്റിംങ് കംപ്യൂട്ടർക്ലാസ്സ്ക്ക് കൾക്കും പിന്നെ കെട്ടിച്ചു പിന്നെ പഠിത്തന്നും ഉണ്ടായില്ല പിന്നെ വീട്ടത്തെ പഠിത്തം തന്നെ
അഹ്
നിങ്ങൾ കെട്ടിച്ച വീട്ടിലാരൊക്കെ
കെട്ടിച്ച വിട്ടിൽ പിന്നെ രണ്ട് അനിയന്മാരുണ്ട് അവറെ കല്യാണം കഴിഞ്ഞിക്കണ്ണ
ആ കല്യാണം കഴിഞ്ഞറല്ലേ അഴിശേരി അപ്പൊ എളാച്ചികളൊക്കെ ഉണ്ട്
ആ എളച്ചളിണ്ട് നാത്തൂമാരില്ല
നാത്തുമാരില്ലേ മൂന്നാണുങ്ങള അവിടെ ആയിശരി അപ്പ ഇങ്ങള് വേറെ പോയിക്കണോ
ഇല്ല പോവാനായി തുടങ്ങി
ആ വീട് കയറ്റിയല്ലോ ആ ഞങ്ങളോടെ ഞാൻ ഒറ്റക്ക് തന്നെ ഉള്ളു ഞങ്ങള് വീട്ടില് ആളുണ്ട്ട്ടോ നാത്തൂ നാ നാത്തൂനുണ്ട് രണ്ട് നാത്തൂന്മാര ഒരാണ് ആണ് അപ്പൊാ ഒരു നാത്തൂവിന് വീട്ടിലാണ് രണ്ട് കുട്ടികളും അവര് വീട്ടിലന്നെ പിന്നെ ഇമ്മീ ഇപ്പയു ഞങ്ങള് മൂന്ന് മക്കളോട് ഞങ്ങൾക്ക് ഞങ്ങളും മാപ്പിളവീട്ടിലും പിന്നക്കണ്ട് പത്താളുണ്ട് കുടുംബത്തിൽ
കുട്ടികളൊക്കെ കൂടി കൂട്ടിട്ടിലെ
ആഹ കുട്ടികളൊക്കെ പാടാ പറഞ്ഞാല് ഞങ്ങള്ൾ മൂന്നാ പെൺകുട്ടികൾ ഒരേ പോോലെ ഉബനായതെന്നു ഞാൻ പ്രസവിച്ചിട്ട് തൊണ്ണൂറിന്റെന്ന അടുത്താള് പ്രസവിച്ച അവ
ആഹ ആഹ ആ
അങ്ങനെ മൂ മൂന്നാള് മൂന്നാം കട്ടി കുട്ടികളുണ്ടാവ അവരൊക്കെ കുറുമ്പു ആട്ട നടക്ക ഏഴു വയസ്സായിപ്പോയിരിക്കക്ക്
ആഹ
ചെറുത് മോളാവിനെ യു കെ ജി
ചെറുതല്ലേ
ഉം നിങ്ങളെ മൂത്തോട്ടിയക്ക് എത്രായസാ
ഞ എന്റെ പതിനാല് വയസ്സ് പിന്നെ എന്റെ ആൾക്ക് ആ പന്ത്രണ്ട്
ആ അ ശരി പല് പന്ത്രണ്ട് വയ എന്റെ മൂത്തർക്ക് പതിമൂന്ന് വയസാണ് അപ്പൊ നമ്മള് സെയിം ഏജ് ഒക്കെ കഴക്കാറല്ലേ
ആഹ മോളാണേ മൂത്ത് മോള് മൊത്തത് ആഹ ആ പ്രത്തിമോനെ പ്രത്തിമോനെ
ആഹ ഇക്ക അതെ മുപ്പത്തിമൂന്ന് വയസ്സ്
അക്ക അതന്നെ വിഏതാണ് വിത്ത
മൂത്തത് ആൺകുട്ടിയാണ് രണ്ടാമത്തെ ആൺകുട്ടി ചെറുതാ മോളിന്റെ നിന്റെ ചെറുത മോള മൂന്നാമത്തത്
മൂത്തത് മോളാണ് എനിക്ക് പിന്നെ രണ്ടാമത്തേത് മോന്െ
ആഹ് അങ്ങനെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടില്ലേ രണ്ടാൺകുട്ടി ഒരു പെൺകുട്ടി ചെറു പെൺകുട്ടി ഇവിടെ സൗണ്ട വരുന്ന ഇവിടെ എല്ലാരും ഇവിടെ ഇടൽും കൂടിയല്ല്
ആഹ് അത് ശരിയാണ് പുബടി ഉണ്ട് ഒപ്പൊ കൊറച്ചന്നാ പറഞ്ഞക്ക കൊറച്ചാൾക്കാർ രണ്ടാൾക്ക കക്ക വിടക്കന അതണെ നല്ലെങ്ക ഇപ്പൊ ചെറുത് ഇപ്പ എന്തോ ഒരു ഏർപ്പാടൽുണ്ട് അവിടെ
എല്ലാരും വട കൂടെ പന്ത്രണ്ട് മണി ഒരു മണി വര നടക്കും
ആഹ ആങ്ങൾത്തെ പോോന എന്തോ ഒ ഏർപ്പാടലാണ്
ഉം അത് ഞങ്ങള അനിയത്തി ഒരു കുട്ടിയുണ്ട് ഓ ഓള് രണ്ടു വയസ്സാവണള്ളൂ ഓള് അങ്ങനെ നടക്കും പന്ത്രണ്ട് മണി വരെ പാതര വ നടക്കും എല്ലാരത്തക്കും
ആഹ ശരിങ്ങക്ക കോള് മതി ഫോണ് മതി കു
ഉ ആഹ ഫോണ് കൊടുത്തായിരിക്കും പിന്നെ ശല്യല്ലേ ഇത് ഫോണ് കൊടുക്കണ്ടേ
ഉ നിന്റെ ഫോണ് കിട്ടൂല എനക്ക് കിട്ടൂല മോന എടുക്കൂ
ആഹ് ഒരുര് വല്യ കുട്ടികളായി പന്ത്രണ്ട് വയസ്സായതൊക്കെ ആയതല്ലേ പിന്നെ തെരുവലിന്റെ മോന് വന്ത അവൻ വാ ഫോൺ എടുക്കും പിന്നെ ചോദിച്ചാ വല്ിയ മരക്കാ പിന്നെ പഴയ ഫോണ് കളിക്കാൻ കൊടുത്തിരിക്കന്നോള്ളു അല്ലാണ്ട കളി കൂടുതലല്ലേ ഇപ്പൊ ഇക്ക കുട്ടികൾക്ക് ഫോണില്േ റ പൊറത്തിറങ്ങിയിട്ടുള്ള കളിയൊന്ന് ചല ഒന്നല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോണം അല്ലെങ്കിൽ ഫോൺ വേണം ആ ഗെയിം തന്നെ ഫ്ര വേറും എന്തൊക്കെ ക അന് അക്കൗണ്ട് കൊടുക്കാനും പൈസെല്ലാം കണ്ട തൊും അവിടെ പേര് ആ അതില അക്കൗണ്ട് കൊടുക്കൊക്കെ ചെയ്യോ അക്കൗണ്ട് കൊടുക്കൊക്കെ ചെയ്യോ ആ കണ്ട ഇങ്ങനെ സംസാരിക്ക പിന്നെ അക്കൗണ്ട് വിൽക്കൊക്കെ ചെയ്യണണ്ടായില്ലേ
അങ്ങനെ ഏക്കൗണ്ട ഒന്ന് വിളിക്കലുണ്ടാവോ
ആഹ അങ്ങനെ ചെയ്യുന്നുണ്ട് വർത്ത് ന്ന്ണ്ട് ആഹ് ഏഹ് ഇബടെ പറയും പക്ഷെ എക്കൗണ്ട് കൊടുക്കും ചെയ്യുണ് ണ്ടേ പൈസ ഉണ്ടാക്കുണുണ്ടെ പൈസി വെ
ല്യാ കാൺണെ അങ്ങനെ കാണ
അറിയില്ല എന്ത് സംഭവമണ് അപ്പ നമ്മള് മുന്നൂറിനൊക്കെ വേടിച്ചിട്ട് നമ്മള് ചെറിയ അക്കൗണ്ട് വേടിച്ചിട്ട് കളിച്ചിട്ട് ലെവൽ കൂട്ടിട്ട് കൊടുത്താൽ പൈസ കൂട് കട്ടീട്ട് വിൽക്കുക മുന്നൂറിന്റെ ഒക്കെ മേടിച്ചച്ച് നമ്മൾ എഴുന്നൂറി ഒക്കെ കളിച്ചിട്ട് ലെവൽ കൂട്ടിട്ട് കൊടുക്ക
ഉ അങ്ങനെല്ലേ ഇവിടെ കാണണേ വേറെണ്ട് കളിച്ചീന്ന ഞാന ന്റെ ത്ത് നല്ല
കളിക്കണ്ട പറഞ്ഞാലൊന്ന് കേ ണ്ട കുട്ട്യേളിത് ഓരോന്നും കളിക്കന്നെ പണി അവർക്ക്
അതന്നെത്ത് പിന്നെ കുട്ട്യേൾക്ക് പിന്നെ എന്തെങ്കിലും അസുഖാ കും
ആഹ് കുട്ട്യേളൊക്കെ കേടരന്നെല്ലേപ്പം ഉം മയിന്റെെ സെറ്റൊക്കെ മാറവരുടെ വണ്ടയില് അതത് കംപ്ലൈന്റ് വരും കണ്ണിന് കംപ്ലൈന്റ് വരും എന്റെ മോന്റെ കണ്ണിന് കംപ്ലൈന്റ് വന്നക്ക്ണു
അതെന്നെ പറഞ്ഞെ ഇന്റെ അനിയത്തി പറി കണ്ണ് കാണാതാവും ണ്ണടക്കണ്ടീരും
കണ്ണാട വെച്ചിട്ടന്നെ ഇങ്ങട്ടും അതും സ്ഥിരം വെക്കണില്ല നമ്മള് അവരെപ്പ കാണുമ്പോ പേടിച്ചി മാത്രം വെക്കൂ അല്ലാണ്ട് വെക്കൂല ഇസ്ക്കൂള്ന്ന് സാറൊക്കെ പറഞ് എന്തായാലും വെക്കണംന്ന് ആ നാട്ടിലെന്നെ എന്നാ ശരിട്ടോ തിൽക്കൊരു കോള് വരന്ണ്ടോന്ന് ട്ടോ ആഹ് ഞമ്മള് വിളിക്ക്ണ്ടോണു എന്നാ ശരി നാളെ വിളിക്കണ്ട്ട്ടോ
ആഹ് ആഹ് ആയ്ക്കോട്ടെ